ഒ ആ കേക്കാ എന്തെടുക്കവാ
ആ നോൽമ്പാണല്ലോ, അപ്പം വൈകുന്നേരത്തിന് കടി ഉണ്ടാക്ക.
എന്തന്ന് സ്പെഷ്യല്
സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നുമില്ല ദോശ ഉണ്ടാക മീൻ മുളകിടും ചെയ്യാന്ന് കരുതി മത്തി ണ്ട്
ആഹ അപ്പൊ നോയ്മ്പ് ന് ബിരിയാണി അങ്ങനൊന്നുംല്ല
അങ്ങനെയൊക്കെ ഇണ്ടാക്കും പക്ഷെ നാളെ നാളെ യൂടിണ്ട് അപ്പൊ നാളെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് കരുതി.
അപ്പൊ എത്ര ദിവസം മൊത്തം നോയമ്പ്.
നോൽമ്പ് ഇതിപ്പം മൊഹറം ഒമ്പതും പത്തുംന്നും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പ നമുക്ക് രണ്ടു ദിവസം പക്ഷേ മറ്റേ നോൽമ്പിന്റെ പോലെയല്ലത് സുന്നത്ത് നോൽമ്പാണ് വേണെങ്കിൽ നോൽക്ക വേണ്ടെങ്കിൽ നോൽക്കും വേണ്ട. അങ്ങനെയാണ്
അപ്പൊ ഇതിന്റെ എന്തുവാ ഐതിഹ്യം പോലെ ഇത് കാണൂല്ല അതെന്തുവാ
എങ്ങനാ
ഇപ്പൊ ഒരു ഐതിഹം കാണുവല്ലോ. ഒരു കഥ ഒ ഇത് കാണുവല്ലോ ഇപ്പൊ ഈ നോയമ്പ എടുക്കുന്ന ഇന്നതി വേണ്ടി അങ്ങനെ കാണുമല്ലോ
ആഹ
ഇപ്പൊ ഹിന്ദൂസിനും ക്രിസ്ത്യൻസിനും ഒക്കെല്ലേ ഇപ്പൊ എന്തേലും ഇപ്പൊ ക്രിസ്മസ് ആണെ ബർത്ത്ഡേ അങ്ങനെ ഒരിതുണ്ടല്ലോ
ആഹ ആഹ മനസിലായി. അതല്ല അത് നോമ്പിന്റെ എങ്ങനെ ആണെന്നാണോ
എന്തിന് വേണ്ടിയള്ളതാ ആ നോയമ്പ്ന്ന്
ആ ആ വിശ്വാസം അ നമ്മുടെ പാപങ്ങളൊക്കെ തെറ്റുകളൊക്കെ പൊറുക്കാനും ഈ നോൽമ്പ് രണ്ട് നോൽമ്പ ഉണ്ട്പ്പം. ഈ നോൽമ്പ് ഇന്നത്തെ നോൽമ്പ് നോറ്റാല് നമ്മള അപ്പൊ ഇതുവരായിട്ട് ചെയ്ത തെറ്റുകളും കാര്യങ്ങളൊക്കെചെറു തും വലുതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അയിലൂടെ മാറി കിട്ടും. പിന്നെ അല്ലാന്റെ കാവല ഉണ്ടാകും. അങ്ങനെയൊക്കെ ഓരോ ഇതാണ് നമ്മളെ രീതിയില്. നോൽക്കണ നല്ലാണ് ഇരുപത്തി വർഷത്തെ നോൽമ്പ് നോറ്റിട്ടില്ലെങ്കിൽ ഈ ഒരു നോൽമ്പ് നോറ്റാ മതിന്നൊക്കെയാണ്. നമുക്ക് കൊറെേ നോൽമ്പ് കിട്ടാതെ പോയിട്ടുണ്ടാവല്ലോ.
ആ ആ
അതൊക്കെ നമുക്ക് ഇതിലൂടെ പരിഹരിക്കാന്നാണ് ഈ സുന്നത്ത് നോമ്പലൂടെ
ഓ അങ്ങനെല്ലേ
ക്കാ എന്നുള്ളതാണ്
ഉം
അപ്പം നാളെ കൂടെ ഉണ്ട് നാളെ ഇന്ന് മോഹറ മൊഹറമാസമാണ് ഞങ്ങൾക്ക് അറബ് മാസത്തില് ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പ നിങ്ങെ നമ്മള് ഇംഗ്ലീഷ് മാസം ജനുവരി തുടങ്ങിയല്ലോ
ആഹ
അത് ഇംഗ്ലീഷ് മാസം ഞങ്ങൾക്ക് റെഡിക്കുന്ന ഈ ഒരു ടൈമിലാണ് ഞങ്ങൾക്ക് കൊല്ലം തുടങ്ങുന്നത് ഞങ്ങളെ കൊല്ലം സ്റ്റാർട്ട് ചെയ്യണ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ഇതിലാണ് ഞങ്ങളുടെ ഈ ഒരു മാസമാണ് ഞങ്ങക്ക് സ്റ്റാർട്ട് ചെയ്യണുന്നത് അഥവായി മുഹറ ഒന്ന മുതൽ ഇപ്പൾ ഒൻപതായി ഈ മുഹറം എന്നാ ഒന്നന്നായത് അതിന്റെ കുറച്ച് മുന്നായിട്ട് ഒന്ന മുതലാണ് ഞങ്ങൾക്ക് ന്യൂ ഇയർ ആയിട്ട് തുടങ്ങിയതിപ്പ അറബ് മാസത്തില് ഇതാണ് ഞങ്ങളുടെ പുതുവർഷം ശരിക്കും ഇംഗ്ലീഷ് മാസ ആണല്ലോ എല്ലാവരും നോക്കുക പക്ഷെ ഞങ്ങള കണ ക്കിന് ഞങ്ങളി താണ് നോക്കുക നമുക്കിതാണ് പുതുവർഷമായിട്ട് തുടങ്ങാം ഇത ഇന്ന് മുതൽ ഈ ഒരു ടൈം മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത്
ല്ല
എന്താ പിന്നെ വർത്താനൊക്കെ
അപ്പൊ ഈ നോമ്പ എടുക്കുന്നില്ലായിരുന്നോ
നോൽമ്പ്
എടുക്കുന്നില്ലായിരുന്ന ഈ നോയിമ്പ്
ആ അഥവാ ഇതരു സുന്നത്ത് നോൽബാണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് വരുന്നത് സുന്നത്ത് നോൽബാണ് അത് വേണമെങ്കിൽ നമുക്ക് നോൽക്കാം വേണ്ടെങ്കിൽ നമുക്ക് നോൽക്കാതും നക്ക നമുക്ക് തെ പ്രശ്നൊന്നുമില്ലല്ല നക്ക് തെറ്റൊന്നും കിട്ടൂല നൂറ്റിട്ടില്ലന്ന് കരുതി കേൾക്കണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ